ആ
ആ അങ്ങനെ പവിഴപുറ്റ്ല്ലേ. ഓ ങ്ങള് പോയിട്ടില്ല?
ഞാൻ പോയ്ട്ട്ണ്ട്. മെറ്റേ ഇങ്ങനെ തിരങ്ങനെടിക്കണ കണ്ട്ക്ക്ന്നുള്ളൂ പിന്നെ കൊറച്ചടുത്തേക്കിങ്ങനെ പോകും അത്രേള്ളൂ അല്ലാണ്ട് ഉള്ളിൽക്ക് പോയിട്ടിങ്ങനെ കളിക്ക അങ്ങനൊന്നും ചെയ്തിട്ടില്ലട്ടോ. അത് പേടിയാ തിരങ്ങട് കൊണ്ടോയാല് പിന്നെ
ഇപ്പൊ എന്താറിയോ അതെന്താറിയോ കളിച്ച് ഞമ്മള് ആകൊരു മേലോക്കാകെ പ്പായിരിക്കും.
ആ അവടെ ജനിച്ചു വളർന്നവർക്കൊ ചെലപ്പ അതൊരു നല്ല ഇതാവും പരി ജിണ്ടാവും അല്ല ഞാങ്ങനെ കണ്ടിണ്ടെ. കുറേ ഞങ്ങള് പോയ സമയത്ത് അവിടെ കടലിന്റെ അടു ചെല കുട്ടികളേ അങ്ങനെ ആ വെള്ളത്തിലിങ്ങനെ നടുക്കിലൊക്കെ പോയിര് കളിക്കാണെ അവര് എങ്ങനെ വരും അവരിങ്ങനെ പൊന്തുവ. പിന്നെ ചെറിയ ചെറിയ കുട്ടികളെ ഞാൻ അത്ഭുതമായി അന്നത് കണ്ടപ്പോൾ അവർക്ക് അവര്ക്കത് ശീലായൊണ്ടേ.
ഉം കാണോർക്ക് പേടിക്ക് നട്ക്കിലേക്ക് വോട്ടിലന്നെ പൂവാൻ പറഞ്ഞപ്പോ പൂവാൻ പേടിയായിട്ട് എന്റെ കുട്ടിയൊക്കെ പോയിട്ടോ അവൻ പറഞ്ഞു ഞാപോവാണ്‌ എനിക്കെന്തായാലും പോണം പറഞ്ഞിട്ട് കര
ആ അല്ല നമ്മളൊന്നു ഇല്ലാ ണ്ടവനെ മാത്രേ. ഓനും പിന്നെ വെല്ലിച്ചനൊക്ക കൂടിട്ടാ പോയത്. വെല്ല്യച്ചൻ വസ് റ്റ് കേറിരുന്നു പോണം പറഞ്ഞിട്ട് അപ്പ കുട്ട് എേ കണ്ടാ വെല്ലിച്ചന്റെ കൂടെ പോണന്ന് പറഞ്ഞിട്ട് ഉം ഇരുന്നൂറ്റമ്പത് രൂവ ഒരാൾക്ക്
ബോട്ട് പോവന് ല്ലേ നമ്മടെ വിഡിയോസ് ചെയ്യുമ്പോ ചെയ്യ ജംഗാറ് കേറിണോ
എന്താണ് ഇല്ല്യ ഇല്ല്യ
ജംഗാർ ഇല്ലല്ലേ
അ
അത് നല്ല രസാ ഏകദേശം കടൽന്ന് നമ്മള് ഒരു ഭാഗത്ത്ന്ന് അപ്പുറ ഒരു സൈഡിലേക്ക് പോവാ
അതെ
അത് എന്താചാ നമുക്ക് വണ്ടി കൊണ്ട് പോവാ അതിലെ
ആ ആ
വണ്ടി വെച്ച വണ്ടി പോവു നമുക്കും പോവാ അവിടെ ഇറങ്ങണ ഭാഗത്ത് നമ്മക്ക് അവിടെ എറങ്ങിട്ട് നമ്മടെ വണ്ടീമേ ആ സ്ഥലത്തേക്കൊക്കെ പോവാം
അതെ
അത് രസ്സ ഫുള്ള് കടല് മൊത്തം നമ്മ കാണാലോ അങ്ങനവുബോ
അതെ ഹും ഹും എനിക്ക് പേടിയാണേടി കായലിലൊക്കെ ഇങ്ങനെ പോകും ഞങ്ങളെപ്പോ ഇന്നാള് എങ്ങോട്ടാ ഊട്ടി പോയപ്പോ അവിടെ ഒരു കായൽ ഇണ്ടായി ആ കായല്ല് ഇത് തെങ്ങിന്റെ ഒരു ഏരിയെണത് ഇ മറ്റേ കണ്ടാൽ കാ അതിന്റെ എടെ ഇവിടുള്ളൊരു കായലാ അപ്പൊ ആ അദിയാനിങ്ങനെ പോയപ്പോ അവിടെ ഒരു ബോട്ടിണ്ടായിരുന്നു രും ഞാനും ഏട്ടത്തിയമ്മയും കൂടി അങ്ങനെ പോയിണ്ടായി നല്ല അ തിരയും കാര്യങ്ങളൊന്നുംല്ലല്ലോ ഈ തീരൊക്കെ വരുമ്പോ എന്താ വച്ചിട്ടാ ആഹ് അങ്ങനെ പൊന്തില്ലേ അപ്പൊ നമ്മളങ്ങനെ മറിഞ്ഞ് വീഴു അതാണ് ഇത് ഇങ്ങനെ ഇങ്ങനെ നിരപ്പായിട്ട് ഇങ്ങനെ കിടക്കല്ലേ ആ നമ്മളിങ്ങനെ പോണേന്റെറടയിലങ്ങനെ പോകും
അതെ അതെ അതെ അപ്പൊ നമ്മക്കായലും പേടില്ലണ്ടവാ
ആഹ് ഹ്ഹ അങ്ങനെ ചെറുപ്പത്തില് കാണുകാരക്ക് അങ്ങനെ കണ്ടൊരു ഓർമ്മൊന്നുംല്ല നമ്മള് പോണു കിടക്കണു അല്ല
ഞാനന്താ ചിരിക്ക ആദ്യ പോഴക്ക കാണുമ്പോ ആദ്യ ണ്ടെടുത്ത് പോകേണ്ടേയനി പുഴ ഇങ്ങനെ പോകും ചെറുതായിട്ട് ഒയ്ക്കുണ്ടാവില്ലേ പുഴക്ക്
ആഹ് ആഹ്
അപ്പൊ നമക്ക് ഭയങ്കര പേടിആയിന് പിന്നെ ഇപ്പന്ന് പറഞ്ഞ നമ്മള് വന്ന് പോയല്ലേ കാണ എന്റെ വീട്ട്തോർക്ക് പോന്ന ഭയങ്കര അതുപോലെ ആദ്യമായിട്ട് ഇങ്ങനെ കാണല്ലേ
ആഹ് ആ
ക്ക് വന്നാ ധൈര്യണ്ടാവില്ല നമ്മളത്രയും നീന്തും നമ്മക്കന്നങ്ങനെ പേടന്നുമില്ല ഹ്ഹ
അങ്ങനെ പടത്ത് ഞങ്ങള് മറ്റേ ചേച്ചിടവിടേക്ക് പോയപ്പോ ഒരു കുളണ്ടവിടെയും ആ കുളത്തില് ഇതുപോലെ ഞങ്ങള് നീന്തി ആ അതും നല്ല രസാർന്നുട്ടോ കാരണം സ്ഥിരൊന്നുല്ല്യല്ലോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ല ഇഷ അമ്പലം നല്ല ഭംഗിയുള്ള വെള്ളം നീല കളർ വെള്ളം
തിര ഭയങ്കര പേടിയാല്ലേ തിര ഭയങ്കര പേടിയാല്ലേ
നേ ആ തിര നല്ല പേടിയാ കാരണം ഞങ്ങക്ക്ങ്ങനെ മരി ക്കാ നല്ല പേടിയാന്നാ പറഞ്ഞ്
എന്നാലും മരിക്കണ്ടേ അത് അങ്ങനെയല്ല ഇക്ക് എന്താച്ചാ തിരിം ഇക്ക് കടല് ല് കുളിക്കാൻ ഇഷ്ടല്ലായിട്ടല്ല കടല് ഒര് വൃത്തികേടാ കുളിച്ച് കഴിഞ്ഞാ പിന്നാകെ മേലൊക്കെ ഒട്ടലും
ആ
അഅ് ഇപ്പോൾ ആകെ ഉപ്പ് കടൽ ലെയ് ഇക്ക് അഅ് വല്യ ഇഷ്ടല്ല ഇപ്പ പിന്നെ വലുതാവുമ്പൊ പിന്നെ അമുക്ക് അതിന്റെ ഒര് ഇഷ്ടണ്ട ഇഷ്ടക്കൊറവായിരിക്കും
മറ്റേ പിന്നെ മറ്റേ ഇവടക്ക് പോയിട്ട്ണ്ടോ ആ ഊട്ടീക്ക്
എവടേക്ക്
ക്ക്യൊക്കെ
ഊട്ടീക്ക് ആ പോയിട്ട്ണ്ട് ഞാൻ പറഞ്ഞ് ഞാ ഇങ്ങോട് പറഞ്ഞിലേ ഊട്ടി പോയത് ഇല്ല ആ റെവിടെങ്കില്വാ പറഞ്ഞ് അല്ല പറഞ്ഞിട്ട് ഇണ്ട് ഇങ്ങള് ഊട്ടി ഞാ ഇണ്ട് ഇങ്ങളു ഫാമി ലെ കൂട്ടി പോയി ഞാൻ ഇൻ്റെ ഹസ്ബൻഡ് പോയിന്നൊക്കെ പറഞ്ഞിലേ ഇപ്പോർമല്ലേ ന്നാ ആടെ റിസോർട്ടൊക്കെ ഇടുത്തു ന്നൊക്കെ പറഞ്ഞ്
മറ്റേ മലമ്പുഴൊക്കെ പോയിണ്ടോ
ഇല്ല മലമ്പുഴെന്നും പോയില്ലാ
അതെ
പോകണം ന്ന് ചോയ്ച്ചാലേ ആഗ്രഹേ പോവണം ഇൻഷാ അള്ളാ പൈസയെക്കെ ആവട്ടേ അതെ ഇന്നാലല്ലേ അമ്മക്കൊന്ന് എൻജോയ് ചെയ്യാൻ കയ്യൊള്ളൂ ക്കിഷ്ടെള്ള സാനം കയ്ക്കാനും
ആാ അവടെ എങ്ങനെ പൂരങ്ങളൊക്കെ ഒണ്ടാവണ ഏരിയണോ
ഇല്ല തൃശ്ശൂപുരം പോലെത്താ പൂരാം
ആ വല്യാ വല്യാ പുരങ്ങളോ അങ്ങനെന്തെ
ഇല്ല ഇവടെ അങ്ങനെ ഇല്ല പൂരങ്ങളങ്ങനെ ഒണ്ടാവാറൊന്നുന്നില്ലാ പിന്നെ നമ്മള് ചെറ്തായിട്ട് ചെറുതായിട്ടെക്കെണ്ട ചെല അമ്പലത്തിലൊക്കെങ്ങനെ പിന്നേ പറഞ്ഞ പള്ളി പെര്ന്നാൾ കാണാൻ പോയീന്നു ഒരീസം ഉം ഞാന് അല്ല ഇവടെ മെയിനങ്ങനൊന്നുല്ല ല്ല പള്ളിപെർന്നാൾ കാണാൻ രസാണ് പിന്നെ നമുക്ക് പോവല്ലേ പോവല്ലേ ഹസ്ബന്റ് കൊറേന്റെ കാലുട്ച്ച അപ്പൊ ഞാ ഐകോട്ടെ പറീം ഇഹ് പള്ളി പെർനാൾന് പടക്കം പൊട്ടും തൃശ്ശൂർ പൂരത്തിന്റെ പോലെ വെല്യേ വെല്യേ പടക്കങ്ങളിങ്ങനെ വെറൈ റ്റി വെറൈറ്റിയായിട്ട്ങ്ങനെ പൊട്ടും അടിപൊളിയ വെടി ക്കെട്ട് കാണാൻല്ല ഭംഗിയെകാരം അത് പ്പെന്നാപ്പൊ പോടീഞ്ഞത്പ്പൊ കഴിഞ്ഞൊല്ലം കഴ്ഞ്ഞൊല്ലം ക കൈഞ്ഞൊല്ലല്ല ഇക്കൊല്ലം ജനുവരില് എവി ടെ പള്ളിപെരുന്നാള്ള് ജനങ്ങളൊരുപാടുണ്ടാവും
ആ കൊറേ സാധനങ്ങളൊക്കെ വിക്കാൻ വെച്ച്ട്ട് അങ്ങനെക്കെ
ങേ കൊറേ സാനങ്ങളൊക്കെ വിക്കാൻ വെച്ച് ത്രോ ആയിരകണക്കിന് ജനങ്ങള്ണ്ടാവും തെരക്കായിരിക്കും ആ അത്പ്പോ എവടെപ്പൊ സ് ആ അത്ണ്ട് വയലിൻ വായിക്ണ്ട് വയലിനൊക്കെ വായിക്കു ആനെന്നുല്ല ലക് പാർലി പെരുന്നാളാവുമ്പക് ക്രിസ്ത്യൻസിനാവുമ്പോ ഓലാജാരത്തിനൻസർച്ച് ഓലച്ചന്മാരോരോ പരിവാടികൾ ണ്ടാവും അതേപോലെ ആ അതേപോലോൽക്ക്‌ പള്ളി ന്റെ ഉള്ളിലോരോ ഹോൾ
ആഹ് നല്ല രസാവുംല്ലേ
ക്രിസ്ത്യൻസിന്റെ അത് വായിക്കും നമ്മക്ക് അങ്ങനെക്കെല്ലെ അരിയൊള്ളു നമ്മളൊന്നാമത് ക്രിസ്ത്യ മുസ്ലിംസ് ആയോണ്ട് നമ്മക് മുസ് ലിംസിന്റെ കാ കൂടുതലറിയ
ആ ഇവടെ പിന്നെ പൂരങ്ങളാണ് കൂടുതലും പൂരങ്ങളാണ് കൂടുതല് പറയാ ടെ ആന പിന്നേ കാള പൂരം അങ്ങനെക്കെ ണ്ടാവാ അതിന് ങാ പൂരങ്ങൾടെ നാടാണ് ഹ് ഹ് ഹ് അതെ അ പൂരത്തിന്റെ നാടാണ് പഷേ കൊർച് ഈ ഏ അറ്റത്തായിട്ടി വെര ആഹ്
ഷേ സംസാരം കേട്ടിട്ട് പൂരങ്ങൾടെ നാടിന്റെ പോലെ തോന്നുന്നില്ല
ആഹ അത് കൊറെ പേര് പറയാറുണ്ട് അങ്ങനെ ആഹ അല്ലാന്ന് ഇപ്പൊ ഞാന് വേറെ ജില്ല കണ് കല്യാണം കയിച്ച്പോന്നത് അപ്പോ--അവിടെ ചെന്നിട്ടും ഇങ്ങനെ ഞാൻ ഇന്നെ ജില്ലക്കാരിയാണ് പറയുമ്പോൾ അവര് വിശ്വസിക്കണില്ല കാരണം സ്ലാങ് അങ്ങനെല്ലല്ലോ അതുകൊണ്ട്
അതെ അതെ അതന്നെ സ്ലാങ്തന്യാ ഞാനിന്നാലും ഇപ്പ ഇങ്ങള് നമ്മളക്കെ ഒരു ജില്ലകാരാണെന്ന് വിചാരിചേ
ആ അങ്ങനെ അയിനെ ഞങ്ങള് മൂന്ന് ജില്ലകളും കൂടിട്ട് ളള അതിന്റെ ബോർഡർ ആയിട്ടാണ് ഞങ്ങള് നിക്കണത് ആ മൂന്ന് ജില്ലകളുടെ ഒരു കോട്ടറാ ഞങ്ങള് അതുകൊണ്ടാ തോന്നണു അങ്ങടും ഇല്ല ഇങ്ങടും ഇല്ല അറല്ലേ ഉ
അത്ണ്ട് അപ്പൊ പൂരൊക്കെ രസാ തൃശ്ശൂർ പൂരൊക്കെ രസാ കാണാന്
അ തൃശ്ശൂര് പൂരം ആ നല്ല രസാണ് മറ്റേ കുറേ എന്താ പറയാ ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടാവ്വല്ലോ ആ അപ്പൊ നല്ല രസാണ് കുറേ ടീമും കുറെ ഇഷ്ടം പോലെ ടീമുകളും ഉണ്ടാവും
അതല്ല തൃശ്ശൂർ പൂരത്തിൽ നിർത്ത പൂരങ്ങൾ പൊട്ടിക്കലൊക്കെ വേ വെടി നിർത്തലൊക്കെ
എന്നാ മറ്റേ അവിടെ ഒരു ദുരന്തുണ്ടായില്ലോ ആ അതില് എന്റെ ഏട്ത്തിമ്മേട അച്ഛൻ വെടി കിട്ടന്റെ ആളാണ് മരന്ന് മെന്റെ ആളാണ്. അപ്പൊ ആള് പേപ്പറിലൊക്കെ ഉണ്ടായിന്ന ആളുടെ എന്നിട്ട് ആളി രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട ആള് ആൾ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ കൂടണാർന്നവരക്കെ മരിച്ചു. അതെന്താച്ചെങ്കില്യും അവ വെടിക്കിട്ടിന്റെ സമയത്ത് അവര് മൂന്ന് മണി ആ സമയൊക്കെ ആകുമ്പോ ഒരു ചായ പിടിക്കാൻ വേണ്ടിട്ട് പോവൂത്രേ. അപ്പൊ ആ ചായ കുടിക്കാൻ നേരത്തിന്റെ തൊ ഇട്ട് മുന്നൊക്കെയാണ് ഇത്ത ഒരു സംഭവം ഉണ്ടായതെ.
അതെങ്ങനെ പൊട്ടിയത്.
അത് എന്തോ കണ ഇങ്ങനെ നല്ല വെയിലൊക്കെല്ലാം ഉണ്ടായിരന്ന ആ ടൈമില്. അപ്പേ അങ്ങനെ ഇങ്ങനെ ആയതാ തോന്നണു എന്താന്ന് പറഞ്ഞിട്ടില്ലയ പക്ഷെ അച്ച്ൻ ഭാഗ്യത്തിന് എന്തോ വീടി വലിക്കാനോ അതോ കണ്ടപ്പോ വെറുതെന്താ ഇങ്ങനെ വെറുതെന്താ എണീറ്റ് കടന്നാ തോന്നുണു. അ അതാ ഇങ്ങനെ സൗണ്ട് കേട്ടപ്പോ എന്താ നോക്കാൻ വേണ്ടിട്ട് പുറത്തി അ ഇറങ്ങിയതും അവിടെ അറ്റത്ത്ന്ന് ഇങ്ങനെ പൊട്ടി പൊട്ടി വരിയാത്രേ, വെടിക്കെട്ട് പൊട്ടണ എങ്ങനെ അയിനൊക്കെ വലിയതായിട്ട് വരിയാത്ര അത്കണ്ട് പേടിച്ചപ്പ അച്ചൻ ചെരുപ്പും ഫോണൊക്കെ എടുത്തിട്ടുണ്ട് ഓടിത്രേ. ഒരു മരം ഒരു പാടങ്ങനെ ഇതാക്കിട്ട് ഇങ്ങടെ ഓടി ചെയ്ത് എന്നിട്ട് അങ്ങനെ ഓടി ഓടിയിട്ട് അവിടെ പോയി നിന്നു ബാക്കിയ കൂട്ടണർന്നവരൊക്കെ പോയി ഇവരും കുറേ പേര് പിന്നാലെ ഓടാൻ ശ്രമിക്കുകൊക്കെ ചെയ്തു അത്രേ കുറച്ചു പേര് ഇങ്ങട്ടെ പോകുന്നു ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ ഇതായി
എത്ര പക്കന്ന് വറ്റോ ഉക്ക
ആഹ് ഇഷ്ടം പോലെ ആൾക്കാാര് മരിച്ചിട്ടുണ്ട് എത്ര പേരന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ലെടാ. പിന്നെ അഛന അച്ഛന ആകെ ഷോക്ക ആയിട്ട് ഇറന്ന പിന്നെ മറ്റേ നമ്മുടെ ഹ ന്യൂസിലേക്കൊക്കെ വിളിച്ചിണ്ടായിരുന്ന അച്ഛനേ എന്നിട്ട് അവിടെ പോയി സംസാരിക്കുകയോ ചെയ്തുണ്ടായി രക്ഷപ്പെട്ടരാ ല്ലേ അതുകൊണ്ട് ആ അത്രയും പേര് മരിച്ചിട്ട് ആള് മാത്രേ രക്ഷപ്പെട്ടുള്ളൂ ആ ടീമിലുള്ള ആള് മാത്രേ രക്ഷപ്പെട്ടുള്ളൂ അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ ആക്ക ഓടി പോന്നുന്നത് അവിടെ അടുത്തല്ലായിർന്ന ആൾക്കാര
അതല്ലേ എന്താ ചെയ്യാന
ഉ അതെ നല്ല രക്ഷപ്പെട്ടത്
ഏതായാലും രക്ഷപ്പെട്ടല്ലോ അത് വലിയ ഭാഗ്യാണ് കാരണം എന്തൊക്കെ അപ്പ പറയണ്ട പൊള്ളൊക്കെ
ആ വരുത അറിഞ്ഞപ്പോ തന്നെ എടു മൊക്കെ ഭയങ്കര കരച്ചിലാർഞ്ഞതേ കാരണം അച്ഛനും അതിലുള്ളെല്ലേ അച്ഛെനെ കാൺണവരേ ഇതറിഞ്ഞ
ഓ